ഹലോ
ഹലോ
ഹലോ കേൾക്ക്ണില്ലേ
ആകേൾക്കുന്നുണ്ട്
ആ തിരക്കോക്കെ കഴിഞ്ഞോ
ആ തെരക്കൊക്കെ കയിഞ്ഞു
ഉ എന്തത് ബി സിരുന്നേ
എങ്ങനാ
ബിസിയായിരുന്നോചോയിക്കാ
ആക്ലാസ്സ് കഴി ക്ലാസ്സ് കഴിഞ്ഞിട്ടിപ്പ വന്നതാ
ആഎന്തിനാ പഠിക്കണേ
ഞാൻ ഡിഗ്രിക്ക്
ആ
നിങ്ങൾ എന്ത് ചെയ്യുന്നു
ഞാനോഹൗസ് വൈഫാ
ആ
ഏത് ഇയറാണ്
സെക്കൻഡ്
ആ ഏതാ ട്ത്ത്ണേ
ഞാന് ബി എ ഇംഗ്ലീഷ് വിത്ത് ബി ബി എം മൈന്
ആ എത്ര മണിക്കാഅപ്പൊ ക്ലാസ് വിടാ
ആ മൂന്നര
ആഹഫുഡൊക്കെ കഴിച്ചോ
ഇല്ല കഴിക്കണ്ണംനിങ്ങളോ
ഇല്ലേ കഴിച്ചിട്ടില്ല
ആ
പിന്നെ എന്തൊക്കെവിശേഷം എങ്ങനെ കോളേജക്കൊക്കെ പോവല് ബസ്സിലോ അല്ലേ നടന്നോ
ബസ്സില് യാത്ര ചെയ്യാനുണ്ട് കുറച്ച്
കുറച്ച്ണ്ടാവൂല്ലേ
ഓ ഒരു ഒന്നര മണിക്കൂർണ്ട്
ആ ഒന്നര മണിക്കൂർണ്ടോ
ഓ ണ്ട്
ആ അടുത്ത കുട്ടികളൊക്കെ ണ്ടോ
ആ ഇണ്ട് ഇണ്ട്
ആ വീട്ടിലാരൊക്കെയ ഉള്ളേ
വീട്ടിലെ ഉമ്മ ഉമ്മാമ ഉപ്പാപ്പ രണ്ട് അനിയത്തിമാര്.
അനത്തിമാരോ ഒരൊക്കെ പഠിക്ക് ഇക്ക
ആ
എത്രിലപടിക്കണെ
ഒരാള് പ്ലസ് വൺ ലേക്ക് ഒരാള് സെവന്തില്
ആ അവരെ സ്കൂളൊക്കെ അടുത്താ
അ അടുത്തന്നെയ
ഉം ഇമ്മ എന്താ ചെയ്യണെ.
ഉമ്മ ഒരു ഹെൽത്ത് ഹെൽത്തിന്റെ ഒരാളാണ് പിന്നെ ഫാഷൻ ഡിസൈനറ
ആണോ ഉം എല്ലാം തയ്ക്കോ ടൈലറിങ്ങാണ് ഉം ഞാനും ചെറിയൊരു ടെയിലറാണ്
ഓ പിന്നെന്താ വേണ്ടേ ലാഭായല്ലോ
ആ ഉമ്മ എങ്ങനെ ഷോപ്പില് പോവാ അതോ വീട്ടിലോ
വീട്ടീ തന്നെ
ആ ആന അങ്ങനെ വർകൊക്കെ കിട്ടനുണ്ടോ
ഓ കിട്ടും കിട്ടും
ഉം
ഇങ്ങക്കോ
റെഡിമേഡ് ഐറ്റംസാ കുടു കൂലതോ തയ്പ്പിക്കുവോ നൈറ്റിയൊക്കെ
നൈറ്റൊക്കെ തൈപ്പിക്കും പിന്നെ കൂടുതല് കിട്ടാറ് ഈ ഷോപ്പില് ഇത്ണ്ടാവലോ ഷോപ്പറില്ലേ
ആ സോപ്പ്
ആ അതൊക്കെ കൂടുതൽ കി ക്കിട്ടാറ്
ആ
പിന്നെ ഇപ്പ യൂണിഫോമിന്റെ ടൈമില് യൂണിഫോം ഇട്ട്
ആഹ് യൂണിഫോമുണ്ടോ
ആ
ഉം യുണിഫോം ഞാൻ എല്ലാം തൈക്കും ബ്ലൗസ് ചുൽദാർ നൈറ്റി യൂണിഫോമിൻ്റെ ഇപ്പം എ ഏകദേശം തീർന്നു ഒക്കെ ഇങ്ങനെ തിരക്കല്ലരുന്നു എല്ലർക്കും കൊടുക്കാന് ഉം ഉം ഒക്കെ സ്കൂൾ തൊറന്നന്നനെ വാണംന്ന പറഞ്ഞാണ്ട് കച്ച റേന്നു ഭയങ്കരം കുട്ടിളൊക്കെ അപ്പോ കുറേക്കെ അങ്ങനെ കൊടുത്തു തീർത്തു പിന്നെ ഈ രണ്ടു മാസം കല്യാണ സീസണൊക്കെ ആയോണ്ട് വല്ല്യകുഴപ്പല്ലായിരുന്നു തയ്ക്കാനൊക്കെ ഇനിയിപ്പോ മഴക്കായതോണ്ട് കല്യാണങ്ങളൊക്കെ കുറയിലെ കല്യാണങ്ങളൊക്കെ ഇണ്ടാകുമ്പോളാണ് നമുക്ക് തയ്ക്കാനൊക്കെ കിട്ട
ആ ഫുഡ് ഒക്കെ ഇണ്ടാക്കോ
ഏ
ഫുഡ് എന്താ ഇണ്ടാക്കിയെ
ഫുഡ് ചിക്കന് ഇണ്ട് ചിക്കന് പിന്നെ ഇന്ന് മോള് സ്പെഷ്യലായിട്ട് ഓള് ഇണ്ടാക്കാന്ന് പറഞാണ്ടെക്കെ ഉള്ളിയൊക്കെ ഞാന് ശരിയാക്കി കൊടുത്ത്ക്ക്ണ്
ഓ മോള് എന്തചെയ്യുന്നെ
ഓളിപ്പോ പ്ലസ്ടു കഴിഞ്ഞിനിക്കുവാ
ഓ ഇനി എന്താപ്പൊ പ്ലാന്
പ്ലാനോള് നഴ്സിങ്ങ് നോക്കി കൊണ്ടിരിക്ക്ണ്ട്
ഓ
ഓരോന്നിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാണ് നാട്ടില് കിട്ടാണെങ്കിൽ നാട്ടില് അല്ലെങ്കില് പുറത്ത് നോക്കണം എന്നുള്ള ഇതിലാണ്
നാട്ടിലല്ല പൈസ ആയിരിക്കൂല്ലെ
ഏ പുറത്ത് നാട്ടില് നല്ല പൈസ ന്നാണ് അതാണേ എന്തായാലും എജ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ടി വരും അല്ലാതെ കൂട്ടിയ കൂടൂല ഉം
പഠിച്ച് നല്ലൊരു ജോലിആവുന്നുണ്ടെങ്കിൽ കൊ ഴപ്പന്നുല്ല അപ്പ പഠിപ്പിക്കുന്നത് തന്നെയല്ലത്
ഒരു മൂന്ന് നാലു വർഷം കഴിഞ്ഞാ ജോലിയാകൂല്ലെ അല്ലെങ്കി മഴ കുറവാണ്പ്പൊ
ആ ഇപ്പൊ കേരളത്തിലേ മഴ എവിടെയോ ഓടി പോയി
ആഹ് അത് ഇപ്പം മൂന്നാല് നാലഞ്ച് ദിവസായി ഇപ്പം ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ട് എന്നും ഇപ്പ മഴയും പോ രാവിൽത്തെ കാലാവസ്ഥ കണ്ടപ്പോ മഴയും
ശരിക്കുള്ള മയോന്നും വന്നിട്ടില്ല ആഹ് ഒരു ഇടിയും മിന്നൊക്കെയിട്ടുള്ള
ആഹ് രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പളേ നല്ല മഴയാവും കരുതിന്ന് ചാ റ്റൽ മഴയും ഒരു മൂടലും മൊക്ക ണ്ടയ്രുന്നു ഒരു മൂട്യ കാലാവസ്ഥയിരുന്നുന്ന് പിന്നെ ഒരു വൈന്നേരം ആയപ്പോ ആ മൂടിലൊക്കെ പോയി തെളിഞ്ഞ് നിങ്ങളാടെ വെള്ളക്കായില്ലേ മഴയ്തിട്ട്
ഏയ് അങ്ങനെന്നുംല്ല പെയ്തിട്ടിപ്പാ
ആഹ് വേറെന്താ ഇമ്മ എന്ത്യ്ക്ക്‌ണ് വെള്ളം കെട്ടിയൊന്നും നിക്കൂല പക്ഷെ പ്രളയത്തിലൊക്കെ ഞങ്ങള് വീട്ടിലക്കെ വെള്ളണ്ടായിരുന്ന് ആഹ് രണ്ടാമത്തെ പ്രളയത്തില്
എന്തൊക്കെ നഷ്ടപ്പെട്ടിരുന്നോ
നഷ്ടപ്പെട്ടിട്ടൊന്നുല്ല അന്ന് ഞങ്ങളിപ്പോ ഈ വീടെടുത്തതാണ് ത് ആദ്യം താമസ് ചൊൽതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു
ഓഹ്
ഞങ്ങള് വന്നിട്ട് അങ്ങനെ അയല് ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ടില്ല അങ്ങനെ പ്രളയംന്നും ഇണ്ടായിട്ടില്ല
എപ്പഴും ഒന്നും ഇല്ലാണ്ട്കട്ട്
ഇമ്മ എന്തെടുക്കണ്
ഉമ്മ
തയ്ക്കുവാ ആഹ് നോമ്പുണ്ടായിരുന്നോ
ആഹ്
ആഹ് നോമ്പൊക്കെ തുറന്നക്കൂല്ലേ എന്താ ഭക്ഷണം ഒക്കെ ഇണ്ടാക്കിയെ
ഒരു കടി ഉണ്ടാക്കീന് പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ട്
ആഹ് അങ്ങനെ ചെറുതായിട്ട് എന്തേലും കടി ഉണ്ടെലും പിന്നെ ചോറിന്നാലും മതിയല്ലോ ഹ ഉം
അല്ല പിന്നെ വെള്ളിയാഴ്ച ആയോണ്ട്ന്നെ ബിരിയാണി വെച്ചിനു അപ്പ അനെ മതിയല്ല രാത്രിതേക്കും ഇങ്ങളെന്താ രാത്രിത്തേക്കാക്കിയേ
രാത്രി ഓള് പറയില്ലേ ചിക്കൻ കറി ഇണ്ടാക്കണത്
ആഹ്
മീൻ ഇണ്ടാര്ന്നു ഉച്ചക്കത്തത് പിന്നെ ഇപ്പോ ചിക്കൻ കൊണ്ട് വന്നേക്കണ് അപ്പൊ പിന്നെ ചിക്കൻ കണ്ടപ്പോട്ക്ക് ഓക്ക് ഇണ്ടാക്കണംന്ന് പറഞ്ഞപ്പോ ന്നാ ഇയ്യനെ ഇണ്ടാക്കികോന്ന് പറഞ്ഞോളോട്
അവൾ ഇണ്ടാക്കോ
ആ ഫുഡൊക്കെ ഉണ്ടാക്കും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നോക്കും സ്പെഷ്യലായിട്ടുള്ള തൊക്കെട്ടോ ചിക്കൻ മീനൊന്നും ഉണ്ടാക്കാനറിയില്ല അല്ല കടികളൊക്കെ ഇണ്ടാക്കും നാല് മണി അങ്ങനെ എല്ലാ എല്ലാം പരീക്ഷിക്കും ഓൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആഹ് യൂട്യൂബില് നോക്കിയാണ്ടൊക്കെ ഓരോന്ങ്ങനെ ബെറ്റിട്ട് അങ്ങനക്കെ ഇണ്ടാക്കും നാലുമണി പരിഹാരങ്ങളൊക്കെ
ആഹ് മനസിലായി മനസിലായി
രാവിൽത്തെ കടികളൊന്നും ഇണ്ടാക്കൂല
അവള് സയൻസാ പഠിച്ചത്
ആഹ് സയൻസാട്ത്തേന് അപ്പോള് ഡിഗ്രി വേണ്ടാന്നാ പറയണത്
ആ നഴ്സിങ്ങിന് ഇഷ്ടാണെങ്കി നേഴ്സ് നേഴ്സ് ഇന്നൊരു ഡിഗ്രി ആണല്ലോ
ആഹ് ആഹ് അപ്പൊ അങ്ങനെ എന്തേലും പ്രൊഫഷണൽ കോഴസ് നോക്കിട്ട് ജോലി വേണന്നുള്ള ഇതാണ് പൈസ വാണംന്നൊളളു
നേഴ്സിംഗ നല്ലൊരു ഓപ്ഷനാണ്
ആഹ്
കാരണം ഇപ്പോൾ പ്രൊഫഷണൽ വേറെ കോഴ്സാ ഈ യാറ് മാസത്തേ കോഴ്സ് എടുത്താല് അവിടെ പുറത്തൊക്കെ ച്ചു പോയാൽന്ത് എന്താലും ഡിഗ്രിക്ക് ചോദിക്കും ഒരു വാല്യൂ ഉണ്ടാവില്ല ഡിഗ്രി ഇല്ലാണ്ട് സാലറി ഒന്നും ഒരിക്കലും മാറൂല്ല ഇപ്പൊര് ഹോസ്പിറ്റൽ അഡ്മിനി സ്‌ട്രേഷൻ കോഴ്സ് എല്ലട്താല് കൊല്ലായാലോ നാ ഒരഅഞ്ചായിരുർപീന്ന് മാറൂല
ആഹ് ഡിഗ്രില്ലാത്തോണ്ട്
ഡിഗ്രീ ലെല്ലോ ചെറിയ കോഴ്സിന്റെക് കതാ പ്രശ്നം
മ് അനക്ക്പ്പൊ നാല് വർഷണ്ടാവൂല്ലേ ഡിഗ്രി
ഓ എനിക്ക് നാല് വർഷണ്ട്.
അപ്പ പി. ജി ഒരു വർഷം ചെയ്താ പോരെ അങ്ങനാവുമ്പോ?
ഞാം പി. ജി എട്ക്ക്ന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറൊര് കോഴ്സ്ണ്ട് അത് പഠിക്കണം.
ആഹ് ഞ്ഞിപ്പളാ ഭക്ഷണം കയിക്കാ
ഇപ്പം കഴിക്കണം. കൊറച്ചയ്ഞ്ഞിട്ട് കഴിക്കും.
ആഹ് എല്ലാരും ഒര്മിച്ചാ കയിക്കാ?
ടൈമോലെ എല്ലാ ദെവസോം അങ്ങനെ കയിക്കണന്നില്ല. ആഹ് ഞാൻ അധികം വേഗം കയിക്കാറ പതിവ്. ഒബേഗ ഓട്ട്സ് കയിക്കുവോ അപ്പൊ രാത്രി അതല്ലേ നല്ലത്
ആഹ്
അപ്പം ഇന്ന് പിന്നെ ചോറുണ്ട് അപ്പം ഇത് കൊറച്ച് കഴിച്ചിട്ട് വേഗം കയിച്ചാ വേഗം തൈ ക്കാലൊ
ആഹ് ആഹ് കോളേജിക്ക് ഇപ്പൊ നേരത്തെ പോവണ്ടി വരുമല്ലേ കോളേജിക്ക് നേരത്തെ പോവണ്ടിവരൂല്ലേ ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടെങ്കില് ആഹ് ഭക്ഷണവൊക്കെ പുറത്തൂന്ന് ആവും അല്ലേ
ആഹ്
ഉം
രാവിലെ എന്തെങ്കിലും കയിച്ചിട്ട് പോവും പിന്നെ വൈകുന്നേരം വന്നിട്ട് കയിക്കും എന്തെങ്കിലും.
ആഹ് എന്താ കൊണ്ട് പോവല്
എന്തങ്കിലും ഉമ്മ രാവിലെ എന്തെങ്കിലും ആക്കിയാ അതെന്നും കൊണ്ട് പോവും ചോറെന്നെ വേണോ ന്നില്ല
ആ രാവിലത്തെ കടിയായാലും കൊണ്ട് പോവും
ഓ അത് മതി എന്നാ ശരി
ക്കേട്ടോ
ആ